ആ കേൾക്കാവോ ഉം സുഖാണോ
ആ സുഖആണ്
ഉം
ജോലിക്ക് പോയില്ലെ ഇന്ന്
ആ ജോലിക്ക് പോയി പത്തു മണിയാകുമ്പോ വന്നു ഇനി മൂന്നു മണിക്ക് പോണം
ആ ആ വരാല്ലേ അപ്പം രാവിലത്തെ ഡ്യൂട്ടി കഴിയുമ്പോ വരാം
ആ വരാം പിന്നേ ഉച്ച പിന്നെ സ്കൂൾ വിടുന്ന ടൈമില് എത്തിയാ മതിയല്ലോ
ആ ആ
ഇത് കഴിഞ്ഞോ
എന്തോ
പണികളൊക്കെ കഴിഞ്ഞോ
ഇതെ ഞാന് പെര തൂത്തോണ്ടിരിക്കുന്നു അലക്കൻകുളിയൊക്കെ കഴിഞ്ഞു വെയിലുള്ളപ്പോ അലക്കി ഇട്ടു ഇപ്പതേ മ ഭയങ്കര മഴയ്ക്ക് മൂടി നിൽക്കുന്നു
അതെ ഇവിടൊക്കെ നല്ല വെയിലാ
ആ വെയിലായിരുന്നു ഇത്ര നേരം വെയിലായിരുന്നു
ആ പിന്നെ ആ മുഹറം പത്ത് അല്ലെ അങ്ങനെ ഒമ്പത് ഒമ്പ അപ്പൊ നോമ്പണ്ടാവുല്ലേ അപ്പൊ നീ എങ്ങനെയാ നോ നോമ്പ് മുറിക്യ മുഹറം നാളെയാണോ മുറിക്യ
അല്ല വൈകുന്നേരം ആ ആറേമുക്കാലിന് ബാങ്ക് വിളിക്കും അപ്പം ചായകുടിക്കും
പിന്നെ പിറ്റേ ദിവസം ഉണ്ടാവൂ
ആ പിന്നെ നാളെ വെളുപ്പിനെ ആ നാലരക്ക് ചായ കുടിക്കും നാലെ മുക്കാലിന് ബാങ്ക് അതിന് മുന്നേ ചായ കുടിക്കും എന്നിട്ട് പിന്നെ വൈകുന്നേരം ആറേ മുക്കാലിന് ബാങ്ക് വിളിക്കുന്നവരെ കാത്തിരിക്കണം
കാത്തിരിക്കണല്ലേ ഇന്ന് പണികളൊക്കെ നേരത്തെ കഴിച്ചിട്ടൂലെ
ആ പിന്നെ ഫുഡിന്റെ കാര്യത്തിനൊന്നും കേറി പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുത്തു വിടണം ഹലോ
ആ ഫുഡ്‌ കൊടുത്തു വിടണം മ്മ്
ട്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചു ചാറ് കറിയൊന്നും വെച്ചില്ല തോ വെച്ച് ഞ്ഞാന്ന് ചാറുകറിഇനി വൈകുന്നേരം ആരൊക്കെ ചോറുണ്ണും എന്ന് അറിയില്ല ചായ കുടിച്ച് കഴിയുമ്പോഴേ
ആ
ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് ഞാന് തോരനും വെച്ചു
ഇനിയിപ്പോ കുട്ടികള് സ്കൂൾ വിട്ടു വരുമ്പോ ഒരു നാലുമണിയൊക്കെ ആവില്ലേ
ആ നാല് നാലരയൊക്കെ ആവും
നാലര അപ്പൊ അവർക്ക് ചായയും പലഹാരൊക്കെ ഉണ്ടാക്ക്
അപ്പൊ അവർക്ക് അപ്പത്തിന്റെ മാവിരിപ്പുണ്ട് രാവിലെ ഞങ്ങളാരും കഴിച്ചില്ലല്ലോ അതൊണ്ടെ അത് ചുട്ടു കൊടുക്ക് ക്കം
ആ
ഉ നല്ല സൂപ്പർ മഴ ഇവിടെ ആ ഇപ്പ തൊടങ്ങി മൂടി നല്ലിരുണ്ട് മൂടി നിക്കുവാരുന്നേ ഇപ്പ ദേ വല്യ മഴ
ആ ഈ മഴ പെയ്താ തന്നെ ഒ
ആ വേറെന്താണ് വിശേഷങ്ങളെ എന്തോ
കേൾക്കില്ലേ
റേഞ്ച് കൊറവാണോ
റെയ്ഞ്ച് ആ നെറ്റ് പ്രശ്നോണ്ട്
ആ ആ എടക്ക് വിട്ടു പോണു
ആ ആ നല്ല മഴ പെയ്തു
ആ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്
കാരണം അതിന്റെ ഒരു ശബ്ദം കേക്കണുണ്ടേ
ഉ
ഉം
പിന്നെ
ഏ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയി ഒന്നൂല്യ സാമ്പാറുണ്ട് ഉപ്പേരിണ്ട് അങ്ങനെക്കെ ഉള്ളു
എനിക്കിഷ്ട്ടൊള്ള കറിയാ സാമ്പാറെ
ആ
എന്നാ ഇവിടെ അങ്ങനെ വലിയ ആട്ടക്കും തന്നെ ചോറിന്റെ കൂടെ സാമ്പാർ ഇഷ്ടല്ല അപ്പോ സാമ്പാറെ അല്ലെങ്കി ഇഡ്ഡലി സാമ്പാറെ അല്ലെങ്കിൽ പൊറോട്ട സാമ്പാറെ അതാ ഇവിടെ ഉള്ളോർക്ക് ഇഷ്ടം പക്ഷെ ആ എനിയ്ക്കിഷ്ടവാ ചോറിന്റെ കൂടെ
ചോറിന്റെ കൂടെ നല്ല ടേസ്റ്റുണ്ടാവേ സാമ്പാറും അയ്ക്കോ പപ്പടം അങ്ങനെക്കെന്തെങ്കിലും
ആ ഒരു ഉണക്കമീനും കൂടെ പൊരിച്ചാ സൂപ്പറെ
സാമ്പാറും ഉണക്കമീനും സൂപ്പറാ
പിന്നെ മക്കക്കെന്താ സാമ്പാറാണോ കൊടുത്തു വിട്ടത് ചോറിനെ
ഇല്ല അവരക്ക് ഭക്ഷണം കൊണ്ടു പോവണ്ട അവർക്ക് സ്കൂളുണ്ടേ സ്കൂളീന്നുണ്ടെ ആ അവരിക്ക് രാവിലെ ഇവട്ന്ന് പലഹാരെന്തെങ്കിലും ഇണ്ടാക്കിണ്ടെങ്കി അത് കയിക്ക്യ പോവാ അത്രേള്ളു സ്കൂൾല്ണ്ട്. ഉം ഉം അതോണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നൂല്ല. ഉം ഉം
വിലേ
ആ രാവിലെ റസ്ക്ക് . പിന്നേ ആസ് അല്ല ഹസ്ബന്റിന് പണിക്ക് പോവുമ്പോ ഭക്ഷണം കൊണ്ടോണം
അതെയൊ. ആ ആ
ആ അയിന്റെ ഒരു തെരക്ണ്ട്
ആ അപ്പ ചോറും കറിം അപ്പം രാവിലെ ആകും
ആ രാവിലെ ആവും അത് രാവിലത്ക്ക് മാത്രഹ് കുളൂ വിന് വൈകുന്നേരത്ത് വീണ്ടും വേറെ സെപ്പറേറ്റ് ആയി വെക്കും
ആ അപ്പൊ ഒന്നിച്ച് വല്യ വല്യ കലത്തിൽ അരി ഇടണം എന്താണേലും വൈകുന്നേരം ചോറ് വേണല്ലോ
ആഹ് ഒന്നിച്ച് വെക്കാറില്ല രണ്ടു നേരം അങ്ങനെ വെച്ച് ശീലായി അപ്പം ചൂടോട്ക്കെ അങ്ങനെയാണ് കഴിക്കല് കഴി
ഒന്നിച്ച് വെക്കുവാണെങ്കി വൈന്നേരം ചൂട് ചൂടാറി ഇരിക്കൂല്ലോ അപ്പം അതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവി കേറുമ്പോ വടിച്ചിട്ടാതി ഇപ്പൊ വെച്ച ചോറ് പോലെ കിട്ടും
ആഹ്. അങ്ങനെന്നെ ചെയ്യാറ്. തെളപ്പിക്കാറുണ്ട്. എന്നാലും
അതെ. അ നറയെ വെള്ള ഒഴിച്ച് തിളപ്പിക്കരുത്. അപ്പം ഇങ്ങ ഒരു ടേസ്റ്റ് മാറിപ്പോവും ഒരു ഒന്നര ഗ്ലാസ് വെള്ളഒഴിച്ചിട്ട്
ആഹ് അങ്ങനെ നല്ല മഴെ തോന്നണു ല്ലേ
ആ നല്ല മഴയാ
പിന്നെപ്പോ വീട്ടിലാരൊക്കെപ്പൊ
വീട്ടില് അത്തിച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി നാത്തൂന്റെ അടുത്തായിരുന്നെ അവൾ ഡെലിവറി കഴിഞ് കിടക്കുവായിരുന്നു. അപ്പം അവളുടെ അട് ത്ത് നിന്ന് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പൊ അച്ചി അമ്മച്ചിനെ വിളിക്കാനായി പോയി ടൗണിന്
ആഹ്. ആഹ്
മക്കളെല്ലാം പോയി. ഇക്ക രാവിലെ പോയി.
ഇപ്പം ഒറ്റക്കാ ലെ
ഒറ്റയ്ക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ല. കേറി കെടക്കാന്ന് ഓർത്തു.
നോമ്പു അല്ലേ. ക്ഷീണം ക്ഷീണൊക്കെ തോന്നോ
ക്ഷീണം ഇന്ന് ഇപ്പൊ ഒത്തിരി ദിവസം കൂടി ഇന്ന് നോമ്പ് വെച്ചല്ലേ അപ്പൊ ഒരു ക്ഷീണൊണ്ട്. ഇനി നാളെ കൊഴപ്പവില്ലായിരിക്കും
ആഹ് പിന്നെ ഇങ്ങക്ക് മുപ്പത് ദിവസം നോമ്പ് നോക്കു
ആഹ് ആദ്യത്തെ ദിവസം നമുക്കൊരു ക്ഷീണമായിരിക്കും അതൊന്ന് റെഡിയായി വര്നല്ലോ. ശരീരത്തി വെള്ളത്തിന്റെ ഇതൊക്കെ കുറയുവാണല്ലോ പിന്നെ പിറ്റേ ദിവസം ആവുമ്പത്തിനും കുഴപ്പവില്ല
ആഹ്
പിന്നെ വേറെ എന്താണ്
വേറെ ഇപ്പോ ഈ ചക്ക സീസണും ഇതൊക്കെല്ലേ ചക്കെടെ സീസൺ ഒക്കെല്ലേ
ആ അതെ ഇവിടെ ഒരു ചക്കപ്പഴം കൊണ്ട് വെച്ചിരിക്കുന്നു. ഇപ്പം. അച്ചി ആരോ കൊടുത്തതാ
ഈ നോമ്പ്. നോമ്പ് തൊറക്കുമ്പോ കൊറെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഫസ്റ്റൊക്കെ ജൂസല്ലേ നിങ്ങൾ കുടിക്ക. അങ്ങനൊക്കെണ്ടാവില്ലേ
ഇവിടെ പിന്നെ എല്ലാരും നോമ്പോർക്കുമ്പോ മിക്കവരും തന്നെ നാരങ്ങ വെള്ളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും ഇവിടെ പക്ഷെ അങ്ങനെ കുടിക്കൂല കാരണം നമ്മൾ ഇത് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ പട്ടിണി ഇരിന്നിട്ട് വയറ് കാഞ്ഞിരിക്കുവല്ലേ അപ്പം നാ പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോത്തന് പെട്ടൊന്ന് ആസിഡിറ്റിയുടെ പ്രശ്നം വരും അതുകൊണ്ട് ഇവിടെ നോമ്പ്തുറക്കുമ്പം ഈത്തപ്പഴും സാധാ നോർമൽ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കണത് അത് അത് കഴിഞ്ഞിട്ട് ഏ പാൽചായ പാൽ ചായ എല്ലാരും ഒരു ഗ്ലാസ് കുടിക്കും
അതിന്റെ കൂടെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് അങ്ങനെ കഴിക്കാറില്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോ ഇടിയപ്പോ
പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചൂടെ നോൻമ്പ് തുറന്നാ
ആഹ് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം പിന്നെ നമസ്കരിച്ചിട്ടൊക്കെ വന്ന് കഴിയമ്പത്തേനും ആഹ് നമ്മള് ചായക്ക് എന്തെലും ഉണ്ടാക്കണത് ഇടിയപ്പോ
ഉം ഉം ആഹ് ആഹ് പിന്നെ പിന്നെ പുലർച്ചായി വീണ്ടും തുടങ്ങൂല്ലേ വീണ്ടും
രാവിലെ ഇവിടെ അത്തിച്ചി മാത്ര അത്രം പുട്ടോ അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം പഞ്ചസാര ഇട്ട് കഴിക്കും ഞങ്ങളൊക്കെ ഒരു ഗ്ലാസ് പാൽചായ കുടിക്കും പിന്നെ മൂന്നാല് ഗ്ലാസ് വെള്ളം കുടിക്കും അത്രേ ഉള്ളൂ
ഉം അതേല്ലേ
ആ ചോറൊക്കെ കഴിക്കുന്നവരുണ്ട്ട്ടോ രാവിലെ എഴുന്നേറ്റ്
ഹ ഹാ പിന്നെ നോമ്പ് തുടങ്ങണ്ടതല്ലേല്ലേ
ആ പിന്നെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് കഴിക്കുന്നവരുണ്ട് അല്ലാണ്ട് പത്തിരി ഇറച്ചി കഴിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്ക് ഒന്നും കഴിക്കാതെ എനിക്ക് നോമ്പ് എടുക്കുന്നതാ ഇഷ്ടം
അത് നല്ലതാ ആ
പിന്നെ ഇത് തിന്ന് കഴിഞ്ഞ നോമ്പ് വെച്ചാ നമുക്ക് എപ്പഴും ഉണ്ടല്ലോ പരവേശം എടുത്തൊണ്ടിരിക്കും പിന്നെ ഇങ്ങനെ തേണ്ട് തേണ്ടു വന്നോണ്ടിരിക്കും ഞാൻ പരമാവധി പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പ് വെക്കാ ചെയ്യാറ്
ആഹ് പിന്നെ മുപ്പത് ദിവസത്തെ നോമ്പക്കെ നമ്മുക്ക് പിന്നെ ഒരു ശീലവും അല്ലെ അങ്ങനെ ഒരു മാസ അങ്ങനെ ഒരു മാസം നോമ്പ് കാല ആയാല് അപ്പൊ പിന്നെ വല്യ കുഴപ്പൊന്നും ഉണ്ടാവില്ലല്ലേ
ആ പിന്നെ നമുക്ക് മറ്റേ നോമ്പ് വെച്ചുണ്ടെങ്കിൽ പീരയഡ്സ് ആകുമ്പോത്തനെ നമുക്ക് നോമ്പില്ലല്ലോ
ആഹ് അപ്പൊ നോമ്പ് ഉണ്ടാവില്ല
ആ ആ സമയത്ത് നമുക്ക് നോമ്പില്ല പക്ഷെ നമുക്ക് അന്നേരം കഴിക്കാൻ തോന്നൂല്ല നോമ്പ് വെച്ചോണ്ടിരുന്നിട്ട് അപ്പോഴും നമ്മൾ ഇവരുടെ കൂടെ പട്ടിണി ഇരുന്നിട്ട് രാത്രി ഇവർ നോമ്പ് തുറക്കണ ഒപ്പായിരിക്കും ഫുഡ് കഴിക്കണത്
അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശനംല്ല നോമ്പ് മുപ്പത് കിട്ടില്ലല്ലേ
ആഹ പിന്നെ ഇവര് ആണുങ്ങൾ കാണ കാണുന്നുള്ള പേടി എന്നാ ആയിക്കോട്ടെ വിളിക്കാ
ശരി